ഹലോ
ആഹ് ഹലോ
എന്തെക്കെ ഇണ്ട്?
സുഖായിട്ട് ഇരിക്കുണു. അവിടെയോ?
ഇവിടിം സുഖമായിട്ട് ഇരിക്കുണു. മഴ ഇണ്ടോ ഇന്ന്?
ഏയ് ഇല്ല ഇവിടി ഇ പ്പം മൂന്നാല് ദിവ്സായിട്ട് മഴയൊന്നും ഇല്ല വെയ്ലെന്നെയാ ആഹ് ആണോ?
ആഹ്
പിന്നെ പിള്ളേരൊക്കെ സ്കൂളി പോയോ?
ആഹ് എല്ലാരും പോയി.
ഒച്ചയൊക്കെ കേട്ട്ക്ക്ണ ആര്ടെയാ?
അത് ചെറ്ത് ചെറ്ത് ഇണ്ട് ഇവെടെ
ആഹ് ആഹ്
ഉം മറ്റവല് രണ്ടാള് പോയിന്ന അത്രാക്ക് പനിയാണ്
ആഹ പനിയൊക്കെ ആയില്ലേ
ആഹ
പിന്നെ എന്തായിരുന്നു രാവിലെ ഫുഡ്
രാവിലെ ഒന്ന് പുട്ടും പഴ ആക്കി എളുപ്പ കടി ആക്കി പനിയൊക്കെ ആയുകോണ്ട് എനക്ക് പനിയാണ് എല്ലാവർക്കും പനിയാണ്
ആഹ് ഇവിടെ ഇത് പുട്ടും പഴവും പപ്പടയിരുന്നു
ആഹ ഉ് അവല് പനിയായിണ്ട് വേറെ കടിയൊന്നുംണ്ടാക്കി ഇർക്ക് പുട്ടൊന്നും വലിയ ഇഷ്ടമല്ല എന്നാലും
ജോലിക്ക ഉണ്ടാവോ ചേച്ചി
ഇല്ല ഞാൻ പോണില്ല ജോലിയ ഒന്നുമ ഇല്ല വീട്ടിൽന്നെ ഹൗസ് വൈഫ് ആയിട്ട്
ആഹ
ഉം അങ്ങനെ തയ്ച്ചു കൊടുക്കും മെഷീൻമല ഓരുത്തർക്ക് ഇങ്ങനെ
എന്തൊക്കെ ഡ്രസ്സൾ കഴിക്കും
ഞാാന് ചുരിദാർ മിടി യൂണിഫോം അങ്ങനത്തൊക്കെ ഇങ്ങനെ തയ്ച്ച കൊടുക്കും
ഇ നല്ല മോഡലൊക്കെ തേക്കോ
സാധാ മോഡല് യൂണിഫോമിന്റെ ഇതൊക്കെ
ആഹ സാധാരണ
നീ അങ്ങനെ ആ അങ്ങനെ പോയിട്ടില്ല
ആഹ ആ ആ ഞാനും ഇങ്ങനെ തയ്യല് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തി നി ാണ് തയ്യൽ പഠിക്കുകയാണെങ്കിൽ സ്വന്തമായിട്ട് ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ തയ്ക്കാലോ ചെറിയ
ആശ ആഹ സുഖാണ് കുറഞ്ഞ പൈസക്ക് ശീലം വാങ്ങാൻ കിട്ടുവല്ലോ
ഉം അതെ ഇപ്പൊ പുറത്ത് പോയി തയ്ക്കും ഞാ എനിക്ക് ഇടക്ക് കോളേജിലൊക്കെ പോകാൻ വേണ്ടീട്ട് ടോപ്പുകളൊക്കെ ഇങ്ങനെ തയ്ച്ച് വെക്കണ പരിപാടി ഉണ്ട് അപ്പൊ
ആഹ
പുറത്ത കിടക്കുമ്പോൾ ഒരു ഇതിന് നന്നൂറ് രൂപയൊക്കെ ആകും ഇപ്പൊ സ്വന്തമായിട്ട് തയ്ക്കാണെങ്കി
ആഹ ആഹ
പഠിക്കണംന്നണ്ട് ഇത് ഏ എളുപ്പണോ പഠിക്കാൻ
കൊറച്ച് നല്ലതില് ശ്രദ്ധിച്ചച്ച് നോ പഠിച്ചണ എന്തെങ്കില ഒരു മനസ്സിലാവുള്ളൂ നമ്മുക്ക കേട്ട് അതിന്റെ അളവും കാര്യവും എന്തൊക്കെയാണ് മണ്ട കയറണം
ആഹ ആ ആഹ് ഇത് പേപ്പറിലാണോ ആദ്യം ഇങ്ങനെ വെട്ടി വെട്ടി പഠിക്ക
അല്ലേ തുണിയില ഞനക്ക് ഇവിടെ അംഗൻവാടി വെച്ചാണ്ടേ പഠിപ്പിച്ചിട്ടുണ്ട് ആഹ പഠിപ്പിച്ചിുണ്ടായി ജ ആസിന്റെ ഒരു ഇത്ണ്ടായിന് ഗവൺമെന്റിന്റെ കീഴായിട്ട് നമ്മൾ പഠിപ്പിച്ചിണ്ടായിരുന്നു ആ ഫ്രീ ആയിട്ട്
ആ ആ ആ
അപ്പൊ അന്ന് ഇങ്ങനെ അന്നിങ്ങനെ പോയാണ്ട് പഠിച്ചത് കഴിഞ്
ആഹ ആ
പിന്നെറച്ചരായിട്ട് ഞാൻമക്ക് തിരിഞ്ഞ നോട്ടില്ലുണ്ടോ പിന്നെപ്പ കുട്ടികും സ്കൂളുന്തൊക്കെയപ്പോ പിന്നെ യൂണിഫോമൊക്കടിച്ചലേ ചെലവിനെ പിന്നെ എങ്ങനെ
ആൾക്കാർ ഇങ്ങനെ അറിഞ്ഞിട്ട് അനശ്ഠിച്ച് വന്നിട്ട് തുണി തന്ന് ത
ആഹ് ആ ആ ആ് അങ്ങനെണ്ട് ഞ പിന്നെ വല്ല പൈസ ഒന്നും വാങ്ങലില്ല കേട്ടോ പുറത്ത് വാങ്ങണ അത്രൊന്നും ഞാൻ വാങ്ങലില്ല
ആഹ ആഹ ഇതപോലെ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു ചേച്ചിയ ഉണ്ട് ആൾ ഇതുപോലെ തന്നെ ഇങ്ങനെ പഠിച്ചപ്പോ എല്ലാവരും ഇങ്ങിനെ കൊടുത്ത് പതിയെ പതിയെ ഇങ്ങനെ തൊടങ്ങി ഇപ്പൊ ആ ചേച്ചി അത് വീടിന് ച് വീട്ന്റെ ഒരു ചെറിയ മുറി തന്നെ അങ്ങനെയാക്കി ഒരു കട പോലെ ആ ഈ പിന്നെ കൊറച്ച് രണ്ട് മൂന്നാൾക്കാർക്ക് ജോലി കൊട്ത്ത് പിന്നെ അത് മാത്രവല്ല അവര് ഇപ്പോ കൊർച്ച് തുണികള് പൊർത്ത്ന്ന് വാങ്ങിക്കും ചുരിദാർ സെറ്റുകളൊക്കെ മേടി ച്ച് വെക്കും കടേൽ അപ്പൊ അങ്ങനേം വന്ന് വാങ്ങിച്ചാേണ്ട് പോവും അങ്ങനെങ്ങെനെ പതിയെ പതിയെ ചേച്ചി ഇങ്ങനത് പൊക്കി എട്ത്തു
ആഹ് ആഹ്
അതുപോലൊക്കെ ചെയ്യാം
ആഹ് പിന്നെതേപോലെ ഈ നമ്മള് കവറ് പറ്റൂലാർഞ്ഞല്ലോ മ്മള് കടേക്കൊക്കെ അപ്പൊങ്ങന്യാ അയിന്ള്ള സഞ്ചിണ്ടല്ലാെ മ്മള്
ആഹ് നമ്മൾടെ കടേടെ പേരൊക്കെ വെച്ചിട്ടുള്ള
ആഹ് അതൻ അല്ല ഇത് കടന്റെ പേര്ല്ലാതെ നമ്മള് പ്രിന്റായിട്ട് ഓല് തുണി തെരും ഞമ്മക്ക് തുണി തന്നിട്ട് ഞമ്മള് അത് വെട്ടി തയ്ച്ചൊട്കാ
ആഹ് ആഹ് ആഹ്
ആഹ് തയ്ച്ച് കൊട്ത്ത്ട്ട് ഓല് പിന്നെ കടന്റേതൊക്കെയ്മെ പ്രിന്റെയ്യോല് അമ്മള് തയ്ചൊട്ത്താമതി ആഹ് മ്മൾ ആഹ് പൊർതോയിട്ട് അപ്പൊ ഒന്നിന് ത്രോ ങ്ങെനെ അമ്മള് ഫുള്ളായിട്ട് അടിച്ചൊട്താല് പതിനഞ്ച് രൂപ അമ്മക്ക് ഉം പിന്നെ അതേപോലെ ആഹ് അതൊള്ളൂ
ഉം ഉം
അത് ചെറീ നാ വെട്ട്യാണ്ട് നാല് മൂലങ്ങനെതാക്കാനല്ലെ ഒള്ളൂ അങ്ങനെ പിന്നെതേ പോലെ നി സ്കാര കുപ്പായണ്ട് ഷോപ്പിൽക്ക് ഷോപ്പ്ക്ക് നിസ്കാരകുപ്പായത്തിന്റെ തുണി വെരും അത് വെ ട്ട്യാണ്ട്ങ്ങെനെ അട്ച്ചൊട്കും
ഓഹ് ഓഹ് പാ പർദെയാണോ
അല്ല നിസ്കാര കുപ്പായം
ആഹ് അത് ങ്ങെ ങ്ങെ എൻക്കർഞ്ഞൂടെ അയ്നെ കുർച്ചിട്ട്
ആഹ് അത് നിസ്കര്ച്ച്ണതാണ് അത് ഇങ്ങെനെ വെട്ട്യാണ്ട് ഓല്ങ്ങെട് തുണി ഞമ്മക്ക് തരും തന്നിട്ട് നമ്മള് വെട്ട്യാണ്ട് അട്ച്ചാല്
അഹ് ഹാ കൊട്ക്കുവല്ലേ
കടേന്ന് വെര്ണ ആഹ് കടേന്ന് ഓഡ്ർ വെര്ണതാണമ്മക്ക്
ആഹ് ഇതുപോലെ കൊറഞ്ഞ പൈസയ് ക്കി ഇവടെങ്ങ്യ എന്റെ അമ്മ ഒര് ജോലിക്ക് പോക്ണ്ടായിര്ന്നേ പി ക്കിറ്റ്ന്നാണ് പറയ്ണേ ഹോസ്പിറ്റൽലെക്കെ യൂസെയ്യ്ന്ന ആ അത് അട് ച്ച് കൊട്ക്കും അവര് കൊറച്ച് ഒര് ഒരെണ്ണത്തിന് അങ്ങെനെ ഇരുപത് രൂപയോ പതിനഞ്ചോ അങ്ങനെക്കേ കിട്ടൊള്ളൂ
അഹ് ആഹ്
അങ്ങനെയെക്കെ ഇവടെ ഞങ്ങളെ വീടിന്റെ അട്ത്ത് ആൾക്കാര് ചെയ്തു ചെയ്യിപ്പിക്ക്ണ്ട്
അഹ് ആഹ് ഞാപ്പ പിന്നെ മിഷീൻമലാ മറ്റേ സാധാചേക്ക് ചൗട്ട്യാണ്ടാണ് ഞ്ഞി മറ്റേ മോട്രാെക്കെ വെക്കണം
എ ചവിട്ടീ ചെയ്യ്ന്നാ മിഷേനാണോ
ആഹ് അതാണ്പ്പം പയേതാണ് ഇഞ്ഞിപ്പം പുത്യേത് വാങ്ങണം വിചാരിച്ണ്ട്ങ്ങെനെ
ആഹ് വാങ്ങിക്ക്ണ്ത് തല്ലതായിരിക്കും ഇത് ഇപ്പൊ കാല് വെച്ച് നമ്മളെപ്പോഴും കാലൊക്കെ വേദനെ വരുവല്ലോ
ആഹ് ആഹ് കാല് വേദന വെരും അപ്പൊ ഞാൻ വിചാര്ച്ചത് താണ് കൊർച്ചൂടി പൈസ ആവാണ്ട് ആയിട്ട് വാണം പിന്നെ വൽത് മറ്റേ ഐസ്പീഡാെന്ന് വാങ്ങാന്ജാര്ച്ച്ക്കാ കര്ന്റും ബില്ല് വിചാര്ച്ചാല് വാങ്ങാനും തോന്നൂലാ
ആഹ് സ്ഥിരമായ്ട്ട് ത തയ്ക്ണ ആളാണോ
സ്ഥിരമായിട്ട്ർഞ്ഞാ അ അമ്മക്ക്ങ്ങെനെ ആഹ് ഞമ്മക്ക് ഇങ്ങെനെ ആരെങ്കിലും കൊണ്ട്ര്മ്പാെക്കെ തയ്ച്ചുങ്ങെനെ സാധാ മോഡല് ചുരിദാറൊക്കെ തയ്ച്ച് കൊട്ക്കും
ഉം ഉം ഉം.
അല്ലാത്തൊന്നും തയ്ചൂല മറ്റേ, വേറെവെട്ട് അംബ്രല വെട്ട് അങ്ങനത്തൊന്നും നമ്മൾ ഇതാക്കൂല്ല. സാധാണ മോഡലാണെങ്കിലൊക്കെ,
അതക്കെ പതിയെ പഠിക്കാലോ. യൂട്യൂബിലൊക്കെ അയിന്റെ ഇപ്പോ. പഠിപ്പിക്കണ വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നോക്കിയാലും.
ആ ഇണ്ട്. ആ അതൊക്കെ ണ്ടയില് അയ്ലൊക്കെ നോക്കി പഠിച്ചാ.
ആ കൊറേ മോഡലുകല് ഇപ്പ തയ്ക്കുമെങ്കിൽ കൊറേ ആൾക്കാര് ഇങ്ങനെ വരും.
ആ പിന്നെ ഞാൻ ഇങ്ങനെ വിചാരിച്ചിണ്ട്, കുട്ടി കൊറച് വലുതായിട്ട് ഫാഷൻ ഡിസൈനിങ്ങൊക്കെ, പോയാലോ ഒന്നുകൂടി അയ്‌മല്. ഹാൻഡ് വർക്കുംന്തൊക്കെ വിചാരിച്ചി.
ഉം ഉം ഉം. നല്ലതാ അത്.
ടിച്ചാ നല്ലതുണ്ടാവും. ഒന്നൂടീം പൈസ കിട്ടും നമ്മക്ക്.
ആഹ് അതെ.
ഉം. പിന്നെ അയ്നായിട്ട് ഇതൊക്കെ മെഷീനും ഇന്തൊക്കെ കാര്യങ്ങളൊക്കെ ഇതാക്കുമ്പ, അതിനായിട്ട് റൂമും ഇന്തൊക്കെ നമുക്ക് വേണം.
ആഹ് ചെറിയ രീതിയില് തൊടങ്ങിപ്പോ, അത് കൊറേ നമുക്ക് കൊറേ, ഓർഡറൊക്കെ കിട്ടാണെങ്കിൽ അതനുസരിച്ച് പ ഏഹ് പൈസക്കെ കിട്ടുമ്പോ അതനുസരിച്ച് പതിയെന്തെങ്കിലും ഒക്കെ ചെയ്ത് തുടങ്ങാലോ. റൂമന്തേലും ആക്കി എടുക്കയോ ക്കെ ചെയ്യാ.
ഉം ഇത് വിചാരിച്ച ഇതിപ്പ ഞങ്ങക്ക് രണ്ട് റൂമേ ഉള്ളൂ. അയില് ഒന്നില് ഇമ്മീം, കുട്ട്യോളും കടക്കും. ഒന്നില് ഞാനും ഹസ്ബന്റും കടക്കും. പിന്നെ അത് പറഞ്ഞാല് മറ്റേ വേറെ ചെറിയ റൂമുണ്ട്. റൂമ് ആയിട്ടല്ല. ഡനിയാൾ എന്ത അവര്. രണ്ട് ഡയനിങ്ങ് ഹാളുണ്ട് അപ്പൊ അയ്ല് ഒന്നില് ഇട്ടകാണ് അയില്. ഫ്രിഡ്ജും ഇതും കൂടിയായാണ്ടേ. അങ്ങനെ ഇട്ടകാണ്. ആഹ് ടെറസ് മേലേണ്ട്.
ആ വെള്ളായാലും ചേലോ. ഷീറ്റൊക്കെ അടിച്ച് റൂഫ് ഒക്കെ ഉണ്ടാക്കാലോ.
ആഹ് അങ്ങനെ ഉണ്ടാക്കാം. പൊറത്തക് ആക്കിയാണ്ടൊക്കെ ഷിറ്റടിച്ചൊക്കെ ഉണ്ടാക്കാം. അതിന് മഴതൊന്നായിട്ട് ചീറ്റ ത്തിലടിച്ചാകെങ്ങാട്ട് ഇതാകും. മൊത്തം പിന്നെ റൂമായിട്ടിങ്ങനെ, കെട്ടിയാണ്ട്ക്കെ സിറ്റൊക്കെ ഒന്ന് കെട്ടിണ്ടാക്കണം. എന്നാ പറ്റുംങ്ങനെ.
പതിയെ ചെയ്യാ.
ആഹ് അയിന് നല്ല വെയിലേക്കാരോടെ.
ആഹ് ആ അതാ ചൂടിന്റെ സമയത്ത് പ്രശ്നാവും.
അതാണ്. ഇത് ആദ്യം മിഷീൻ അടെ മേലെയി കോഴിക്കൂടിലേനി അവിടെ ഇപ്പൊ. ആ പിന്നെ അവിടെ പോയിർന്ന് അടിച്ചാൻ കയൂലാ. ഈ ചൂടായിട്ട് വിയർത്തു ഒലിച്ചിട്ട് നല്ല ചൂ ടും അല്ലേനോ പ്പനാള്. ഉം അപ്പൊ സഹിക്കാൻ കയ്യാതാ ചൂട്. ഓരോരുത്തർക്ക് പൊള്ള ഇന്നൊക്കെ അല്ലയ്ന്നോ. പിന്നെ കയ്യാഞ്ഞപ്പോ ഞാനിങട്ട് അടിക എറക്കിയതാ.
ണല്ലേ. ചെറിയ കുട്ടിക്ക് എത്ര വയസ്സുണ്ട്?
ഓന് മൂന്ന് വയസ്സാവണേ ഉള്ളൂ. സെപ്റ്റംബർ പതിനാറാംതി, വന്നാല് മൂന്ന് വയസാവും. അംഗൻവാടി പോകാനാവും.
ആ അത്രേം പ്രായള്ളൂല്ലേ.
ആഹ് കൊർച് അംഗൻവാടിവിടണം പിന്നെ എൽ കെ ജി യു കെ ജി എന്നതിരിങ്ങനെ
അ അ അഹ്
ഓ വെലതായിട്ടാണം ന്തിനെങ്കിലും പോവാന് വിചാരിച്ചിങ്ങനെ
ആഹ് വൻ ഒരു എൽ കെ ജി ഒക്കെ ആയിക്കഴിയുമ്പ ജോലിക്ക് നോക്കാല്ലേ.
ആഹ് കുറച്ചൊന്ന് ഒരു മൂന്നണി വരെയൊക്കെ ഉള്ളത് കിട്ടുകണെങ്കിലേ മൂന്നര ആകുമ്പോ അംഗൻവാടി വിടും. പ്പോതിന് തിരിചെത്താൻ കണ്ടുള്ള ന്തെങ്കിലും
ഉം ഉം
പിന്നെ അപ്പത്തിനൊരു വണ്ടി പഠിച്ചണം ല്ല ഞങ്ങക്ക് ബസ്സും കാര്യം ഒന്നും ഇല്ലാത്തൊരു ഏര്യ ആണ് ഉള്ളോട്ടുള്ള റോഡാണ്
ഓ
അപ്പൊ വൺആ വണ്ടിന്തെ പഠിച്ചണം നമുക്കൊന്ന് പോയി പോരണങ്കില്
ആ വണ്ടി തന്നെ വേണൊ ല്ലേ
ആ വണ്ടി വേണം നമ്മള് ബുദ്ധിമുട്ട്ല്ലേ
അ അതെ തെ
ഉ ബടെ ആകെ രണ്ടു നേരെ ബസ്സൊ ള്ളു രാവിലിം ഒരു ബസ്സ് വൈന്നേരൊ രു ബസ്സ് അങ്ങോട്ടു ഇങ്ങട്ടും അങ്ങനെ പിന്നല്ല. ഓ അത്രീം കൊറവാ.
അപ്പൊ അവടെ ആളുകള് അധികം ഇല്ലാത്ത സ്ഥലണോ
ആള് അല്ലല്ല വീടുകളൊക്കെ ഇഷ്ടം പോലണ്ട് ത് കോളനി പോലത്താണ് പക്ഷെ എന്നാലും വ ഇല്ലാത്തോണ്ടെ ബുദ്ധിമുട്ടാണ്. ന്നാ യ്ക്കോട്ട ഞാ പിന്നെവിളിച്ചാ ട്ടോ
ആഹ ശരി എന്നാ പിന്നെ വിളിക്കാം
ആ